ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
ആ സുഖായിട്ട് ഇരിക്കുന്ന് ഇന്നെന്താ പരിപാടി
പരിപാടി കുളിച്ചിട്ട്ിപ്പ ഇവിടെഇരിക്ക്യ ഉ അതെഹ പിന്നെ
പിന്നെന്താ
നല്ല സ്പെഷ്യൽ ഇന്ന് ചിക്കൻ കറി പിന്നെ കായുപ്പേരി ഇല്ലേ അത് ചോറ് പിന്നെ വടുവ വേവിച്ചത പിന്നെ പപ്പടം പൊരിച്ചത്
എന്ത് വ രിച്ചത്
വടുവാ
ആഏത
അത് വഴുദനങ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവാ
ആഹ് ശെരി
വൈതനങ്ങ നല്ലോണ്ണം വൈതനങ്ങ പച്ചമുളകും വേവിക്കുക
ആഹ
ന്നിട്ട് നമ്മക്ക് ചീരൊക്കെ ഉണ്ടല്ലോ
ഏത് നല്ല ചീരകോ
ആചെറിയ ജീരകം
ആആ അതെ നല്ല
അതും കൂടി ഇടാ ചൊവക്കാട്ടീട്ട് ട്ടോ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചൊവക്ക് ഇടുേന്നേന് പ്രശ്നല്ലാ ഇടുന്നുണ്ടെങ്കി ഇടാ
ആ
അതും ഇട്ട്ട്ട് നല്ലോണ്ണം വേവിച്ചിട്ട് നല്ലോണം അരച്ചെടുക്ക മിക്സിയില്
ഈ വൈതനങ്ങേ അരക്കോ
ആ വഴുതനങ്ങ അതന്നെ വേവിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടാ അരക്കാ
ആഹ് ആഹ്
ആ അരച്ചിട്ട് പിന്നെ നമ്മള് അരിയില്ലേ അരി നമ്മള് വറ ത്തിട്ട് പൊടിച്ചെടുക്കുവല്ലോ അതുപോലെ പൊടിച്ചെടുത്ത്ട്ട് ഇതിനക ത്ത്ട്ടിട്ട് നല്ല ഞമ്മക്ക് ഉണ്ടാക്കാ ഭാഗത്തിൻ ചെറിയ ചെറിയ ഉണ്ടാക്കാൻ ഭാഗത്തിന്ള്ള സെറ്റാ ക്കി എട്ക്കാ
ആ
എന്നിട്ട് ചെറിയ ചെറിയ ഉണ്ട ഉണ്ട ആക്കിയിട്ട് നമ്മള് വെയിലത്തിട്ട് ഒണക്കും
ആ ആ
ഒണക്കിയിട്ട് എല്ലാം ഒണങ്ങി വന്നേനേ ഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്ട്ട് അത് നമ്മള് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ട്ട് ട്ട് രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് എളക്കി കൊടുത്ത്ട്ട്ണ്ടെങ്കിൽ അത് ബ്രൗൺ കളറായിട്ട് വരും
ആ
ന്നിട്ട് നമ്മള് ഇട്ക്കാ ന്നിട്ട് നമ്മള് ചോറിന്റെ പ്പം കഞ്ഞീന്റപ്പം ഒക്കെ ഇങ്ങനെ കൂട്ടി തിന്നും
അത് പുതിയേ അറിവാ ഇനെ സംഭവക്കെ ആദ്യായിട്ട് കേൾക്കാ
ഉം അങ്ങനെണ്ടൊന്ന് നല്ല ടേസ്റ്റാ ഉം
ഓരോ നാട്ട്ക്ക് ഓരോ ഫുഡിന്റെ വ്യത്യാസം ന്ന്റയുന്നേ
അതെ അതെ പിന്നെ ഇങ്ങക്ക് എന്തേ രുന്നുന്ന് ഇന്ന് കഴിക്കാന് ഓ ഇന്ന് സ്പെഷ്യൽ ഡേ എങ്ങാനും ആണേ
ആ ഞായറാഴ്ച അധിക്കും ബിരിയാണി ണ്ടാക്കും
ആന്നോ
ഓഫ് ഒരാഴ്ചൊക്കെ മോന് സ്കൂൾ ക്ക് പോവുമ്പോ പിന്നെ ഈ പച്ചക്കറി മാത്രല്ലേ
ആ ആ
അപ്പൊ പിന്നെ ഞായറാഴ്ച്ചൊന്ന് നല്ലപോലെ കഴിച്ചോട്ടെ ചാരിച്ച് കാണ്ട്
ഓക്കേ
സ്കൂൾ ക്കൊന്നും പിന്നെ അങ്ങനെ നമ്മക്ക് മീനൊന്നും കൊടുത്തേക്കൂലല്ലോ
ആഹ് അ ഇഅതന്നെ
ആ അപ്പൊ പിന്നെ ചിക്കൻ പിന്നെ പൊരിച്ച് എട്ക്ക് കൊടുത്തേക്കും നെയ്ച്ചോറും അങ്ങനെയൊക്കെ കൊടുത്തേക്കും അപ്പൊ പിന്നെ അവർക്ക് ഇഷ്ടത്തിന് ഒന്ന് വീട്ട്ന്ന് മനസ്സറിഞ്ഞ് കഴിക്കണം ന്ന്ണ്ടെങ്കി ഇതല്ലേ നല്ലത് അങ്ങനെ ണ്ടാക്കി കൊടുക്കും
ആഹ്
മഴണ്ടോ
മഴ ഇപ്പം കുറച്ചൊര് ചോർന്നിട്ട്ണ്ട് പിന്നെ നല്ല മഴായിരുന്നു ഞങ്ങളെ താഴത്തെ വയ ല് ലൊക്കെ വെള്ളം കേറി
ആഹ്
മ് തഴത്ത വയൽലൊക്കെ വെള്ളം കേറീന്ന് ഇങ്ങനെ കണ്ട് ഞങ്ങള് അവിടെ പോയപ്പോ
ഇന്ന് ഇങ്ങോട്ട് അങ്ങനെ മഴണ്ടായിട്ടി ഇന്ന് കുറച്ചൊരു വെയില് കിട്ടി
ഇ വെയിലൊന്നും ല്ല ഇവിടെ രാവിലൊക്കെ മഴ ന്റെര്ന്ന് പ്പൊ ചെറിയ രീതീ ലൊന്ന് ങ്ങ തൊറന്ന്ന്നിട്ടേ ള്ളൂ
ആ ആ ഇവടന്ന് ണ്ട് അ ഓണ്ട്ന്ന് ഡ്രസ്സെക്കെ ഒന്ന് ഒണങ്ങി കിട്ടി പടപട ആയി കിട്ടി മറ്റത് ഉം ശരി ആ അ ഒന്ന് ഇപ്പോ കാര്യ ഡ്രസ് ഇട്ടിട്ടില്ല ഇന്ന്പ്പോ ബെഡ്ഷീറ്റും
ആഹ പിന്നെ ആഹ അത് ഇന്ന് ഉമ്മച്ചി കടയിൽ പോയിനി അപ്പൊ കുടുംബശ്രീയിൽ പൈസ കൊണ്ട് കൊടുക്കാൻ അയിന് പോവാൻ നിക്ക
ആ ആഹ ശരി ആ അതെ ആ ഈ മൂന്നര നാല് മണിക്കാണ അല്ലേ അല്ലെ കുടുംബശ്രി ണ്ടാവ ഉ അത് ഞായറാഴ്ച മാത്രല്ലെ ഉണ്ടാവുക
ആ ഞായറാഴ്ച മാത്രം
ആഹ
പിന്നെ
പിന്നെ എന്താ
നല്ലതന്നെ എന്തൊക്കെയ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
ഇവിടെന്തെങ്ങനെ ഇപ്പൊന്ന് ബിരിയാണിന്റെ പരിപാടി ഇതൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ നേരം വൈകി പിന്നെ പ്പതാ മോനൊറങ്ങേരുന്നു ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നൊണരായിരുന്നു അപ്പൊ ഞാൻ തട്ടി കൊടുക്കേരുന്നു.
ആ
ഉ ഉ നമ്മളെവർത്താനം കേ ട്ടാന്ന് തോന്ന്ണ്ട് ഒന്ന് ഓണർന്നത്തെ.
ഏ ഭയങ്കര കാറ്റിവ്ടെ ആ പൊർത്തെറങ്ങിയാ പറന്ന് പോന്നുള്ള അവസ്ഥെയാ.
അ അ മഴെല്ലാതെ
മായാത് ഭയങ്കര കാച്ച അത വന്നാള് നമ്മള് വയലേരിയ മ്മളെ വീട് വരുന്ന ഹാഹ്
കുമ്പോ രാത്രിക്കെല്ല തണു
ആഹ് അതെ ഭയങ്കര തണു അപ്പ എനിക്ക് അധികം തണുപ്പ് പറ്റൂല ഭയങ്കര പെട്ടെന്ന് ബോഡി പെയിനൊക്കെ വരും.
ആഹ് ആഹ് കോൾഡ് പിടിക്കൂല്ലേ ഉം എനിക്കും അങ്ങനെ തന്നെ അധികം ന്തായിട്ടുണ്ടെങ്കി തുമ്മല്
ആഹ് ഇന്ക്ക് ജലദോഷ അങ്ങനെയൊന്നും വരൂല. ജലദോഷ പനിയൊക്കെ എനിക്ക് പെട്ടെന്നൊന്നും പിടിക്കൂല പക്ഷെ ഇത് മേലും കൈയ്യും വേദന
ആഹ് ആഹ് ഇൻക്ക് ഈ പൊടീന്റൊക്കെ അലർജി അങ്ങനെ ആയിട്ട് എപ്പഴും തുമ്മലും തും വരും.
എനിക്ക് പനി വന്ന കാലം ഞാൻ മറന്നു പോയിട്ടോ എനിക്ക് ലാസ്റ്റ് പനി വന്നത് എപ്പളാ പോലെ കോർമയില്ല കുറേയായി നിക്ക് പനി വന്നിട്ട്
എനിക്കും അങ്ങനാരുന്നു ഇപ്പോ കൊറേ കാലത്തിനേഷം ഇപ്പൊന്ന് പനിച്ചു പ്പടുത്ത്
ആഹ് എനിക്ക് എന്റെ ഇത് പറയാഞ്ഞ അറിയോ പെട്ടെന്നൊന്നും അസു സുഖങ്ങൾ വരൂല വന്ന വന്ന അസുഖം പെട്ടെന്നൊന്നും മാറി പോവൂല.
ആഹ് വന്നാ പിന്നെ വന്നതെന്നെല്ലേ?
ഹാ
ഉം ഹും ഹും
പിന്നെ?
പിന്നെന്താ? ഉ ഉ ഉമ്മ ന്താ സാനം വാങ്ങാ വേണ്ടി പോയതാ? ആഹ് ആഹ് ആഹ് അപ്പൊ എത്ര മണിയാകും വരാന് അ ഞായറാഴ്ചുണ്ടോ? ഹലോ
ഹലോ
ആഹ് ഞാൻ കട്ടിയോന്ന് വിചാരിച്.
ഇല്ല അത് നെറ്റ് ഓഫായി പോയതാ ഈ ലോക്കില്ള്ള ടൈമിലാണെങ്കില് സ്ക്രീൻ അങ്ങോട്ടിങ്ങോട്ടും നീങ്ങിപ്പോവും.
ആഹ് ആഹ്
പിന്നെ?
ആ അഎന്താ ഉമ്മാക്ക് ഞാറാചിണ്ടോ
ആഹ് ഇവർക്ക് എല്ലാ ദൂസണ്ട് ഭയങ്കര തെരക്ക്ള്ള കടയത്.
ആ യെന്തിൻ്റെ കടേ?
ഏ ബേക്കറി
ആഹ് ആഹ്
ആഹ് ഭയങ്കര തെരക്കാവടെ കൊറേ കസ്റ്റമേസൊക്കെണ്ട? ഉം സാധാരണ ഒമ്പത് മണി ആ ടൈമിലൊക്കാണ് ആ ആ ടൈമിലൊക്കാണ് നിക്കല് പക്ഷെ ഉമ്മച്ചി നേർത്തെ വരുന്നിയ
ആഹ ആഹ ആ ഒമ്പത് മണി വരൊയോക്കെ നിക്കാൻ ബുദ്ധിമുട്ടല്ലേ രാത്രി ആഹ ആഹ
ഉം പിന്നെ
ഉ
റോഡിലൂടെ റോഡിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസണ്ട്.
ആ പൈസ കൊണ്ട് കൊടുക്കാൻ പോവ ല്ലേ അപ്പോ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാൻ പറ്റൂല്ല
ഞങ്ങൾക്ക് ബുക്കിലൊക്കെ എഴുതിപ്പിക്കണം. ഉം ഒരുവിധം പറഞ്ഞാ നല്ലൊരു കാര്യ എന്താ വെച്ച നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യ എല്ലൊം നമുക്ക് പൈസ എടുക്കാലോ ആ ലോൺ കിട്ട് പെട്ടെന്ന് നമുക്ക് ആവശ്യണെങ്കിൽ ങ്ങനെ പൈസ എടുക്കാ.
ആഹ ആഹ അത് ഗുണ
ആ പിന്നെ
പിന്നെ എന്താ ഡ്രൈവിങ് ചെയ്യോ?
ഇല്ല ഇല്ല എനക്ക് അങ്ങനെയൊന്നുമില്ല കുടുംബ ശ്രീ പിന്നെ
ആ ഡ്രൈവിങ് പഠിച്ചോ?
പഠിച്ചില്ല എനിക്ക് ഇനി പതിനെട്ട് വയസ്സ് ആവുന്നേ ഉള്ളു
ആ ആ അപ്പൊ പിന്നെ പതിനെട്ട് വയസ്സിന് ശേഷം
ആഹ് ആയി ആയി പക്ഷെ - എന്നാലും എന്താ പറയാ ഇതാവാന് സ്റ്റഡി തുടങ്ങി പതിനെട്ടു വയസ്സ് ആ ആ ഒടുക്കത്തെ തണുപ്പ് റബ്ബെ കാറ്റടിക്കുമ്പോ ഇങ്ങനെ തണ്ക്ക
ഹ് ഹ മഴ വരുന്നുണ്ടോ?
മഴം മൂടിങ്ങനെ നിക്കുന്നുണ്ട് ഒരു മഴ- പെയ്തത പക്ഷെ എന്നാലും ഒരു ഭാഗം മാത്രം തെളിഞ്ഞു കാണല് ഒരു ഭാഗം ഇരുണ്ട് ക്ക് ന്നുണ്ട്.
ആ ആഹ്
അങ്ങത്തൊരു കാലാവസ്ഥ.
ഉം
പിന്നെ
അനിയത് മ എന്താ അനിയനല്ലേ ഉള്ളെ അനിയനൊ അനിയത്തിയോ അ ആ ആ ആ അനിയമ്മാര് അവരെന്തേ
ഓര് ഒരാളിപ്പൊ കളിക്കാൻ പോയിട്ടുണ്ട് ഒരാള് വീട്ടിലുണ്ട്.
ഉം
ഒരാള് പിന്നെ നാട്ടിലാ പഠിക്കുന്ന അവിട ഉള്ളേ ആ
ഓക്കെ
ഉം പകല് കിടന്നുറങ്ങോ ഫ്രീണ്ടാകുമ്പോ പ പകലുച്ചക്ക് ഉറങ്ങോന്നോയ്ക്ക
ഉച്ചക്ക് ഞാനുറങ്ങൊക്കെ ചെയ്യും പക്ഷെ ഇന്നെന്തോ ഉറങ്ങാന് ടൈം കിട്ടിയിട്ടില്ല.
അ അ
ഇന്നൊരു വീട്ടീകൂടലുണ്ട് പക്ഷെ അയിന് പോകൻ പറ്റിയിട്ടില്ല
അ അത്ശെരി അടുത്തന്നെയായിരുന്നോ
ഏ കൊറച്ചങ്ങോട്ട് പോണം
ഉം
പിന്നെ
അ പിന്നെന്താ വൈകിട്ട് എന്ത് പലഹാരൊക്കെണ്ടാക്കുവോ
വൈകിട്ട് ഇന്ന് പഴം പൊരിണ്ടാക്കണോ പഴൊണ്ട്
അത് ശരി
ബാറ്ററിൊക്കെ ആ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കി വച്ചിട്ടുണ്ട്
അപ്പം അപ്പം വേറെന്തിന ക്കെറെഡി
എല്ലാം റെഡിയാക്കി വെക്കണം ആ പിന്നെ ഉമ്മിച്ചിവരുമ്പോ അവിടുന്ന് കൊണ്ടുവരും ചെയ്യും
അ ആ
പക്ഷെ എല്ലാസൊന്നും കൊണ്ടരൂല്ല
ആ
നമ്മളിങ്ങനെ പറയുമ്പോ മാത്രം
ആ അ ദിവസം നമ്മളുങ്ങിനെ ബേക്കറിത്ത് കഴിക്കുന്നതത്ര നല്ലതുല്ലല്ലോ
ആ അല്ല
ഉം ഇടക്കൊതുക്കൊന്ന് ഒരു കൊതി വരുമ്പോ മാത്രം കഴിച്ചാമതിയല്ലോ
അ അ അത്
ഉ ഉ അ എന്താ ഓട്ടോയിരുന്നോ
സംതി
ഉ ഉ ഉ ഓട്ടോന്റെ സൗണ്ട്
ആ അത് ഇങ്ങെ വണ്ടിങ്ങനെ പോകുന്നുണ്ടല്ലോ
ഉം എന്നാ ശരിട്ടോ പിന്നവിളിക്കേ
ആ ആയിക്കോട്ടായിക്കോട്ടെ